ഹലോ
എവ്ടേണ് വീട്ടിലാ
ഞാതാ വീട്ടിലുണ്ട്
എന്തേ രിവാടി..
എന്താ മഴേക്കല്ലേ. പൊറത്തെക്കെറങ്ങാ വഴിയൊന്നുല്ലല്ലൊ അപ്പ അതെ കേരള മാസം കണ്ടിരിക്കാരുന്നു ഇവിടെ
ആഹ് ഇയ്യും കേട്ടരാമ കാണാറുണ്ടൊ ഏതാ കാണ് ണേ
ഞാനിപ്പൊ ടീച്ചു അലേസ എന്നൊ രുപടണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്താ റിലെറങ്ങിയാ.
തന്നേ എ എന്താ റിവ്യൂ രസണ്ടൊ?
ഞാനിതേമാരി ഇൻസ്റ്റാഗ്രാമില് കൊറേ റീൽസും എന്താ അപ്പോ യൂ യൂട്യൂബിൽ വേറെ വീഡിയോസ് കണ്ട് ഇങ്ങനെ കാണാ പ്രൊട്ടക്റ്റീവ് നല്ല റിവ്യൂസ് ഉണ്ട്.
ആഹ് ഞാനൊരീസം കണ്ട് ട്ട്ണ്ടായിരുന്നു പക്ഷെ ഞാൻ മൂവി കാണോന്നുണ്ടെങ്കി ഞാനീ മലയാള സബ് വെച്ചിട്ടേ കാണത്തൊള്ളൂ. ഇതിന് മലയാളത്തിന്റെ സബ്ബ്‌ വന്നിട്ടില്ല അതോണ്ട ഒന്നാത് ഞാനിത് കാണാത്ത കേറീട്ട് റിവ്യൂഞാനും കണ്ടു നല്ല റിവ്യുവാ വർണേ നല്ല കോമഡിയും. ത്രില്ലറാന്നൊക്കെ പറയണേട്ടു
ഞാനും സാധാരണ മലയാള സബ്ബ് ന്റെ പടങ്ങള് മാത്രമേ കാണലുള്ളൂ ഈ കേഡ്രാമിന്റെ ആമസോണിന്റെ. ആഹ് ശെ ഇത് റീ ഇത് എന്തോരോ വീഡിയോസ് കണ്ടപ്പോ ഇങ്ങനെ കാണാൻ തോടിയപ്പോ പിന്നെ ഇംഗ്ലീഷ് സബനിട്ട് കാണാൻ തൊടങ്ങി
ഞാനാണെങ്കി സബ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ആകുമ്പോ ചിലയിടങ്ങളിൽലപ്പോ തെറ്റിപ്പോകും ഞാനാകെ മണീസ്റ്റ് മാത്രേള്ളൂ ഇംഗ്ലീഷ് വെച്ച് കണ്ടിട്ടുള്ളൂ മണീസിന്റെ അവസ ലാസ്റ്റ്ത്തെ സീസൺ മാത്രം ബാക്കിലൊക്കെ ഞാനി മലയാള സബ് വെച്ചിട്ട് മാത്രേ കണ്ടിട്ടുള്ളൂ എം സോൺാണെങ്കും ശരി പിന്നെ ഈ മലയാളസബ്ബെയ്യണ ഗോട്ട് അറിയോ
ആഹ് ഗോട്ടുണ്ട് ആഹ് മൂവി ണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ടീമുണ്ട് മലയാള സബ്ബ് പക്ഷെ ഇബലൊന്നും ഇപ്പതറക്കിയിട്ടില്ല
ആ പക്ഷേ എർക്ക ലേറ്റ് ആവേ മൂവി ഇപ്പ ഇറങ്ങീട്ടല്ലേ ഉള്ളു നിക്ക് തോന്നണേ ലേറ്റ് ആവുന്നാ തോന്നണേ
പക്ഷേ ഈ എംസോണൊക്കെ നല്ല നല്ല പടങ്ങൾ വരുമ്പോൾ അപ്പംത്തന്നെ ജീതവെക്കലിണ്ട് പക്ഷെ ഇത് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് കേരളാ മാസ് അടിപൊളി സെറ്റ് സാധനങ്ങൾ വന്നക്കണു പക്ഷെ അത്രയും കാലമായിട്ടും ഓര് ചെയ്ത് വെച്ചിട്ടില്ല
അപ്പൊ ഈ കേഡ്രമ്മ് എല്ലാരും കാണാറുണ്ട് ഇപ്പൊ
പിന്നെന്താ എത്രങ്ങനെ ആൾക്കാരുണ്ട് ആ എം സോണിതന്നെ നോക്കിയൽ നമുക്ക് മനസ്സിലാവകും എത്രങ്ങാനും ആൾക്കാരാണ്
ആഹ അപ്പൊ നീ ഇതിന് മുമ്പ് ഇതിന് മുന്നേതന്നെ കണ്ടിട്ടില്ലേ കേഡ്രാമ്മ
ഇതിന് മുമ്പ് ഞാന് ഇഷ്ടം പോലെ കണ്ട്ക്ണു മറ്റേ ഗോബ്ളിന് എന്താപ്പോ വാഗ പോണ്ട് പിന്നെ ഹോട്ടൽ ഡെല്ലൂണൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെണ്ട് അയിന്റെക്കെ മലയാളം സബ് എം സോണിലിണ്ട്
അപ്പൊ ഇത് കണ്ടിട്ടില്ല മറ്റേ സൂംമ്പ ഡിക്റ്ററ്റിവ്
ആഹ് സൂംമ്പടികറ്ററ്റിവ് കണ്ട്ക്ക്ണു
പിന്നെ ഏതാ ന നയൻ ടൈൽസ് അത് കണ്ടിട്ടുണ്ടോ
ആഹ് അതും കണ്ട്ക്ണു ഏറെക്കുറെ മലയാള സബ്ള്ള ഏറെക്കുറെ എല്ലാം കണ്ട്ക്ക്ണു
അനക് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സീരീസ് ഏതാ കേഡ്രമേല്
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോബിനെ അതേമാരി ടണല് സിഗ്നല് ഇപ്പൊ ഈ ടീച്ച്വലസ് നല്ല രസണ്ട് അതെച്ച് പറ്റി ഇത് കാണെങ്ക കണ്ട കാരണം ഇംഗ്ലീ്സബ്ബ്ട്ട് കണ്ടാൽ മലയാള സബ്ന്റെ ആശ്യല്ലാ സരിക്പറഞ്ഞാല്
കാരണം ഒന്നാതി ഈ കൊറിയകാരി ച്ചും ചാച്ചുംന്ന് പറയുന്നോണ്ട് കറക്റ്റ് ആണ് കിട്ടുംല്ലേ പിന്നെ ആ ഇംഗ്ലീഷ്ക്ക് ഇങ്ങനെ നോക്കി ആഹ് അപ്പ കോമഡി കുറവാണോ കോമഡി ഇല്ല അധികം
കോമഡി അല്ല ഫുള്ള് ഫൈറ്റാണ് നല്ല അടിപൊളി ഫൈറ്റ്കൾണ്ട് നല്ല രസമാണ് കണ്ടിരിക്കാൻ
ഉം ല്ലേ
ഇയ്യേതൊക്കെ കേഡ്രമ്സാ കണ്ട്ക്ണ്
ഞാനും ഈ പറഞ്ഞാൽ ഇത് സൂംബ്ഡിക്റ്റ്റ്റീവ് ക്രോണിക്കൾസ് ഓഫ് ഫാറ്റ് ക്രോണിക്കൾസ് ഓഫ് ബാറ്റൽ ഗ്രൗണ്ട് അങ്ങനെ എന്തൊക്കെ ഒരു പേരില സംഭവം പിന്നെല്ലത് നയൻറ്റീൽസ് അറിയില്ലേ മറ്റേ ഗോബിളിൽത്തെ മറ്റേ ശൈത്താന്റെ പോല നടക്കുന്ന ഒരു ചങ്ങായില്ലേ അയ്ന്റ അവന്റെ മൂവി പിന്നെല്ലത് ആഹ് പിന്നെല്ലത് കിങ്ഡം അറിയോ കണ്ടിട്ടുണ്ടോ കൊറിയന്റെ
ആ കിങ്ണ്ടം മറ്റേ സോംബിന്റെ
ആഹ് അതന്നെ അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കിങ്ഡം ഒരു മെയിൻ പാർട്ട പിന്നട്ത് സോംബി ഡിക്ടറ്റീവാ
ആഹ്
ഉം എനിക്ക് തോന്നിന് പിന്നെ മെയിൻ പറഞ്ഞ റൊമാൻസ് ആ പയസ്സ് പിന്നെ ഒരു സങ്കടൊക്കെ പെടുത്തുന്ന പെയ്സ നോക്കുകയാന്നെങ്കി ഇതും മറ്റേ ഗോബ്ളിന് ഗോബിന്
ആ ഗോബ്ലിനി ഏറെക്കുറെ എല്ലാരും കട്ടുകൊണ്ട് നടക്കുന്നു നല്ല അടിപൊളി സാധനായോണ്ടെ
പിന്നെ ടണൽ അറിയ്മ്പൊ പിന്നെ നമ്മളെങ്ങനെ കിളി വർത്ത ടൈറ്റ് ആയത് കൊണ്ട് ടണല് വേ ഒരു വേറെ വൈബ് സാധന ട്ടോ
ആഹ് ടനല് കോമഡി ആയാലും അതായാലും
ഈ കേ കേദ വർമയുടെ മെയിൻ പദ്ധതി എന്താച്ച ചാല് ഓവറ് അമ്മളെ ഈ ലാഗ് അടിപ്പിക്കൂല്ല നമ്മക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ടിങ്ങെ ഇരുന്ന് പോവാ കണ്ടിരിക്കാൻ തോന്നും
പ്രത്യേകിച്ച് മറ്റേ ഈ ഇൻവെസ്റ്റിഗേഷനും ക്രൈം മ് അങ്ങനത്തൊക്കെ ആണെങ്കിൽ ഒരു അടിപൊളി ആകണം
ഈ സൂംഡിക്റ്റീവ് ഈ സൂംഡിക്റ്റീറ്റീവ് തന്നെ കണ്ടിട്ടില്ലേ കോമഡി ബേസ് റ്റിലൂടെ ഇൻവെസ്റ്റിഗേഷം
ഓ അത് അടിപൊടിയാ ഇരുന്ന് ചെറിച്ച
ഒരു സൂമേ ലൈൻല് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണെ
ഇത് മറ്റ് ഇത്ണ്ട് പോണേ ഇത് നയന്റി എയ്റ്റി നയന്
നയൻന്റിൻ എയ്റ്റ് ഞാനിപ്പ അതാ കണ്ടോണ്ടിരിക്കണത് കറന്റലി ഞാൻ അത് കണ്ടോണ്ടിരിക്ക എനിക്കൊരു പതിമൂന്ന് പതിനാല് എപ്പിസോഡായി
അതൊക്കെ കണ്ടങ്ങാ വെച്ചാല് ഒറ്റയിരിപ്പിന് തീർത്തമാരിയാരുന്നു അങ്ങനെ ഓരോ എപ്പിസോഡ് ഇരുന്ന് കാണ ആഹ്
സംഭവം ഒരു ഫീൽ ഗുഡ് മൂവില്ലേ പക്ഷെ സീരീസ്സ്ലേ
ആഹ് പഴേ കാലത്തെ
അതെ ഒരു പണ്ടത്തെ കാരണം അതില് ഫോണില്ല ഈ കാ ഈ കാലത്ത് എടുത്ത് നോക്കുമ്പോ ഒന്നും അതില് പെ പെ പെടുന്നില്ല അതുകൊണ്ട് ഒരു പണ്ടത്തെ കാലം ഓർമ്മപ്പിക്കേണ്ട പെയ്സ്ഉണ്ട് ല്ലെ അയില്
സത്യം കയ്യണ്ടിന്നില്ല നില്ല ഇതായിരുന്നു
ആ ഈയെന്താ ആനിമേ കാണാറുണ്ടോ കൊറിയയില്
അനിമ ഞാന് വല്ലാതെ കണ്ടിട്ടി
ആഹ് ഏതങ്കിലും കണ്ടിട്ടുണ്ടോ മെയിനായിട്ട് മല്ലെ അല്ല സീരീസ് അല്ല മൂവിയല്ല സീരിയസ് ആയിട്ട്ങ്കിലും കണ്ടിട്ടുണ്ടോ
സീരീസാൻഡ് കണ്ട് ത് പ്പോ ഡിമോൺസ്ലെയർ മാത്രമേ അപ്പ ഞാന് ഫുൾയിട്ട് കണ്ടിട്ടുള്ളൂ
ആഹ് ഞാൻപ്പൊ ഡീമോസ്ലൈന്റെ അടുത്ത പാർട്ട് എറങ്ങീട്ട്ണ്ട് അതിന്റെ സബ് കിട്ടാത്തോണ്ട് തന്നെയാണ് കാണാത്തെ മലയാള സബ് ഇംഗ്ലീഷ് സബ് ഇറങ്ങിട്ടുണ്ടാവും മലയാള സബില്ലാത്തോണ്ടാന്നത് കാരണം അവന് ഡീമോണായി എന്നൊക്കെ പറയുണ്ട് താഴോട്ട് പോയിട്ട് മ് ഓനെ ഡീമോനെന്തോ കണ്ടി ചൂന്നോ ട്വിസ്റ്റ് എന്തൊക്കെക്കെ വരുന്നുണ്ട് ഉം അവൻ വില്ലനാവോ എന്താന്ന് അറിഞ്ഞൂട കാരണം ഇത് രണ്ടായിരത്തി മുപ്പത് വരക്കെ എന്തോണ്ട്
ഏതീ സിസോ വൺ പീസിന്റെ ആനിമേഷൻ കണ്ടിട്ടില്ല അതിന്റെ മൂവി കണ്ട്ക്ക്ണു
ആഹ് ഞാൻ അയിന്റെ ആനിമ കൊറെ കണ്ട് പഷെ ആയിരം ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡ്ണ്ട് എങ്ങനെ അത് കംപ്ലീറ്റ് ആക്കും അതോണ്ട് ഞാനാ ന്നത് കാരണം ആ ഭാഗത്തൊക്കെ മയിന്റയ്യാറില്ല ഇപ്പൊ ഞാനൊരു എണ്ണൂറ് തൊള്ളായിരം എപ്പിസോഡ് വരെ കണ്ടു പിന്നെ അത്‌ നിർത്തി വെച്ചു
എങ്ങനെണ്ട്
സംഭവം അടിപൊളിയാണ് നമുക്കൊരു വൈബ് അതിന്റെ മലയള സബ്ബ് ഇപ്പ എറങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ അധികം അത് ഇത് വൺ പീസ് അറിന ആ സംഭവം ഞാന് യൂട്യൂബ് ല്ട്ട് കാണാ അതിന്റെ എക്സ്പ്ലനേഷൻ ഇണ്ടാവൂലേ
ആഹ്
അയില് ഒരു പത്ത് എപ്പിസോഡ് ആടയ്തിട്ട് ഒര് പത്ത് എപ്പിസോഡ് എക്സ്പ്ലനേഷൻ ചെയ്യും പിന്നെ ഞാന് പോയിട്ട് അപേക്ഷില് ചെല് പ്പോ ഇപ്പൊ എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്ത് പിന്നെ ആ മൂവിസീ ഇര്ന്ന് കാണും അങ്ങനെ
ആഹ് അല്ല ഈ വൺ പീസിന്റെ മൂവിണ്ടല്ലോ അതിന്റെ രണ്ടാം ഭാഗം എറങ്ങിക്ക്ണല്ലോ ഇപ്പോ
ആഹ് അറങ്ങിട്ട്ണ്ട് കാരണം ആ കഥൊക്കെ അറിയ എനിക്ക് ആ കഥൊക്കെ ഞാൻ കണ്ട്ട്ട്ണ്ട് ഇപ്പൊ മറ്റേ മുതലടക്കെണ് കടൽത്തെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പ വരുന്നത് പിന്നെ ഇവര് മൊ ത്തും പൈരട്ച്ചല്ലേ ആ പൈസ എല്ലാംണ്ട് പിന്നെ ഇത് പക്ഷെ ഇതില ആകണ്ട്ട്ടോ സത്യം വൺ പീസ് ഇല്ല ആഘടിപ്പിക്കും കാരണം ആയിരത്തി ഇരുന്നൂറ് ആയി ആ വൺ പീസ് ഇ അല്ല ഈ ആനിമി
അങ്ങനെ അയ്യ ഒന്ന് എത്ര മിൻറ്റ്ണ്ടാവും ഒരു എപ്പിസോഡ്
പതിനാറ് മിൻറ്റ്
ആത്രള്ളൂല്ലേ
ആ ട്ടൈ ടൈമ് ഇല്ല കാരണം ഇവര് എല്ലാ വീക്കിലും എറക്കാറുണ്ടായിരുന്നു. എല്ലാ വീക്കിലും ഓരോരോ എപ്പിസോഡ് എറക്കേ എല്ലാ വീ ക്കിലീ സൺഡേ അതോ വെനസ്ഡേ തോന്നുന്നു
ആഹ്
ആശയ എപ്പിസോഡ് എറക്കാറുണ്ട്
അയ്ച്ചാ മൂവി കണ്ടപ്പോ മുതല് ആ മൂവി കണ്ടന് ശേഷം അതിന്റെ അനിമേഷൻ കാണണം ന്നുണ്ടായിരുന്നു പിന്നെ അത്
അയ്ന്റാത്
പക്ഷെ അവക്ക് ക്ക് നീ കാണല് തൊടങ്ങിക്കഴിഞ്ഞ ചെലപ്പോ എനിക്ക് തോന്നുന്നു ബോറായി തോന്നുന്നു സ്റ്റാർട്ടിംഗ് അത് അയിന് അയ്ക്കൊരു ക്ലിക്ക് കിട്ടണം
അല്ലെ ഈ ആനിമേഷന്റെ ഇതെങ്ങനെണ്ട് പക്ക ബോറ
ഇത് കാരണം ഇത് ഏഹ് ഈ കുത്തോടെ ഈ സ്റ്റാർട്ട്ത് രണ്ടായിരത്തിനൊക്കെ മുന്നേ നമ്മളക്കെ ജനിക്ക്ണെന്റെ മുന്നാത തോന്നുന്നു കാരണം ആ കാലത്ത്ത്തെ ക്ലാരിറ്റി ഒക്കെ വെച്ചിട്ടാണ് ക്ലാരിറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഇവര് തൊടങ്ങീക്ക്ണ് നമ്മള് ഇപ്പത്ത ഈ ഡിമോസി വച്ചക്കിത പൈസ നോക്കാണി പക്ക ബോ അയിന്റെ ക്വാളിറ്റി ബൈസ് നോക്കാണെങ്കി പിന്നെ ഇപ്പതാ ഇപ് ഇപ്പൊ അവരെ സ്റ്റോപ്പ് ഇതിപ്പൊ ക്വാളിറ്റി കൊർച്ച് കൂട്ടിട്ട് സെറ്റപ്പാക്കി എറക്കീട്ട്ണ്ട് ഇപ്പൊ ഈ ഒരു മാസം മുന്നേ ആ പുതിയ എപ്പിസോഡ് ത് ഇപ്പതാ ഇപ്പൊ റീ റീസ്റ്റാർട്ട് ചെയ്തി ട്ട്ണ്ട് കാരണം ഇപ്പത് അവര് സ്റ്റോപ്പൈയ്ത് വെച്ച്ക്കേന്നു
ആഹ്
ഇപ്പൊ അവരാധിക്കന്ന് പിന്നേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഉണ്ട് വേറെ ഏതൊക്കെ നല്ലേള്ളേ ഏ ഈ.
വേറെ അറ്റാക്കോൻടൈറ്റാനിസ്.
അടിപൊളിയാ.
അത് സീനാണ് അത് കംപ്ലീറ്റായി. ഓഹ് സീന് കാരണം ഒര് ഒരേ ഫുള്ള് കണ്ടു. ഫുള്ള് കണ്ടു ഫുള്ള്കണ്ടു അതെല്ലാ അത് പിന്നെ നമുക്ക് ലഗോന്നും അടിക്കൂല അതൊക്കെ ഒരേ വൈ ബില് പോവും സ്റ്റാർട്ടിങ്ങൊക്കെ. ഒരു ഫാമി ഒരു ഗ്രാമം മൊത്തം വന്നിട്ട് ടൈറ്റൻസ് വന്ന് കൊല്ലാ. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളൊരു കഥയാണത് റിവഞ്ചെടുക്കുക. സ്റ്റാർട്ടിങ് മൂവി സ്റ്റാർട്ടിങ്ങെന്നെ കൊറച്ച് ടൈറ്റംസ് വന്ന് ഒരു ഗ്രാമം മൊത്താക്രമിക്കും. പിന്നെ അവടെന്ന്ങ്ങട്ട്ള്ള റിവഞ്ച് ലാഗ് ഉണ്ടോയ് ച്ച് കയ്ഞ്ഞ ആദ്യത്തൊരു പകുതി സി എപ്പിസോഡ് വരെ ഒന്നുല്ല. പകുതിക്ക് വച്ചട്ട് അവര് കുറച്ച് വലുതായിക്കേണ്ട് അവർക്ക്ണ്ടായ നമ്മളീ ആർ ടി എസ്ഉണ്ടാവില്ലേ മെയിനായിട്ടള്ള മെയിന്. ഈ നടന്മാരൊക്കെ അവര് കുറച്ച് വൽതായികയ്ഞ്ഞാ പിന്നെ അവർക്ക് റിവഞ്ച്ട്ക്കേണ്ടാക്കെ ആലോയ്ചു കഥ അത്. കുറച്ച് ലാഗ് പകുതീലുണ്ട് സ്റ്റാർട്ടിങും അവസാനൊന്നും. ല്ല നല്ല വൈബില് പോവാ. നീ ഒരു സീരീസൊ പോ അങ്ങനെ കാണാറില്ല ല്ലെ അനിമായിട്ട് അധികം.
അനിമായിട്ട് മറ്റാ കാണലില്ലാ ഞാനീ കൊറിയൻ ഡ്രാമാസ് കാണലുണ്ട് അതേമാതിരി ഹോളിവുഡ്. പിന്നെ തുർക്കിഷ്. ചൈനീസൊക്കെ കണ്ട് പിന്നെ തായി കാണല്ണ്ട്. അങ്ങനത്തെ ഐറ്റംസൊക്കെ മൂവീസും അധികം കാണല്ലൊള്ളൂ സീരീസ് പിന്നെ ഈ കേ ഡ്രാമാസും. മാത്രേ സീരീസ് കാണലൊള്ളൂ.
കൊറിയം മൂവിസൊക്കെ അധികം കാണാറുണ്ടോ കൊറിയം.
കൊറിയ മൂവീസ് കാണലുണ്ട് കൊറിയ മൂവീസ് അടിപൊളിയാ ഇഷ്ടം പോലെ കണ്ടു. സീരീസിനെ കാട്ടിലും കൊറിയൻ മൂവീസാ കാണല്.
ഏത് ഏത് യൂട്യൂബില് ഇസ്റ്റായത് ഏതാ.
ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയുമ്പോ മറ്റേ. ട്രെയിൻ ടു ബുസാന് അതേമാതിരി മറ്റേ ഡോംഗ്ലി ഉണ്ടല്ലോ. എവടിസ് ഡോഗ്ലി ആ ഡോഗ്ലി.
ആഹ്.
ആഹ് ഓന്റെ പടങ്ങള് ഇഷ് ഫുള്ള് കണ്ടു ഇഷ്ടം പോലെ കണ്ടുക്കുണു.
ആഹ് എനിക്കും ഇതേമാരി ട്രെയിൻ ടു ബുസ്സാൻ ഒന്നാം പാർട്ട് ട്ടോ രണ്ടാം പാർട്ടല്ല ഫസ്റ്റ് പാർട്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റാ അവസാനം വെച്ചൊക്കെ ആകല് സങ്കടപ്പെടുത്തൂല്ലേ.
ആഹ്.
അത് ഇട്രസ്റ്റ്ള്ളാ എനിക്കും സത്യം പറഞ്ഞാ അതും ഭയങ്കരഷ്ടല്ല മൂവ്യന്നെ.
എന്നായ്ക്കോട്ടെ.
എന്നായിക്കോട്ടെ ഇതൊക്കെ പറയാൻ തൊടങ്ങിയാ കൊറേ പറയാണ്ടാവും ന്നാല് ഞാൻ പിന്നീട് വിളിക്കണ്ട് ഓക്കെന്നാ.
ഓക്കെ.